ഹലോ കേൾക്ക്ണ്ടാ ആ കേൾക്ക്ണ്ടാ?
ഹലോ. ആകേര
ഹലോ കേൾക്ക്ണ്ട ഹ ഹ ഹ റേഞ്ചിന്റെ ഇഷ്യൂ ഇണ്ടല്ലോടു ത്തെ അതാ ചോയിച്ചേ ആഹ് കേട്ട് കേട്ട് ആടോ.
ഇന്ന് മഴയില്ല തോണ്ട് വിഷയല്ല.
ആവിശ്യല്ല ക്കതന്നെയ്ന്ന് പ്രശ്നം ഒന്ന് വിളിക്കും കട്ടാവും ഉം
ക്ക് നിക്കും കട്ടാവും ഇതൊക്കെ തന്നെര്ന്ന്. അപ്പൊ ഇപ്പൊ ഒരാക്ക് ഞാൻ വിളിച് ആഹ് ചോറ്ന്ന്.
ഏഹ്
ഇപ്പൊ ഒരാക്ക് ഞാൻ വിളിക്കാൻ വേണ്ടി നിന്നപ്പോ ഇതില് എന്തോ ഇത് കാണിച്ചിന്നു ലിമിറ്റിന്റെ പ്രശ്നം കാണിച്ചെയ്. ഇഞ്ഞ് അവര് ഓണാക്കാത്തോണ്ടാന്ന് ന്ക്കറില്ലട്ടോ. അവരെ ഓണാക്കായാവും ചെല ആൾക്കാര് പറ്റിക്ക്ണ്ണ്ണ്ടെയ്.
ഏഹ്
ചില ൾക്കാര് ഓപ്പൺ ആക്കാതെ നമ്മളെ പറ്റിക്കു നമ്മളറില്ലല്ലോ.
ശരിയാണ് ഇനെ ഇന്നൊരാൾ അങ്ങെ നെ പറ്റിച്ച്ന്നാല്.
അതാ പറഞ്ഞത് ചെല ആൾക്കാര് പറ്റിക്ക്ണ്ണ്ണ്ട് ഓപ്പൺ ആക്ക്ണില്ല.
ആഹ് ഞാനി ഇതെടോ ഞാന് ഞാൻ വിളിക്കാന്നാ ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റെയ്തു ഒരാളും ആഹ് നമ്പറിന്ന് ഒരു കോളും വന്നിട്ടില്ല. ഞാനിന്നിട്ട് രണ്ടാൾക്കാർക്ക് വിളിച്ചു ആഹ്
ചേലെ ആൾക്കാര് മൈന്ഡ് ആക്കണില്ല.
ആഹ്
ചില ആൾക്കാര് ആഹ് വിളിച്ചോളി ന്ന് പറഞ്ഞാണ്ട് പോകും.
അവല്യ കടയി പോകുന്നുണ്ട് പിന്നെ വാട്സപ്പില് ഫോൺ ചെയ്തിട്ട് കട്ടാക്കാണ് അപ്പൊ ൻക്ക് തോന്നി കള്ളത്തരണ പിന്നെ അവ ഇപ്പോ വിളിക്കണത് ആഹ്
അതന്നെ തന്നെ കാരണം ഇതിപ്പോ അങ്ങ അങ്ങട്ട് ഇങ്ങട്ട് സപ്പോർട്ട് ചെയ്താ മാത്രമല്ലേ നട കൊള്ളൂ.
നട കൊള്ളൂ അല്ലാതെ ഇപ്പം നടക്കൂലല്ലോ?
ഇപ്പ ആ എല്ല ഇപ്പൊ ഈ കണ്ട ആൾക്കാരും എങ്ങോട്ട് വിളിക്കാന്ന്ന്നാലേ നമ്മളത്സ്പോ ടൈം അവിടെ പോവല്ലേ അതാ പറഞ്ഞേ എന്റെ ഒന്നും ഒന്നും ആട്ടില്ല
ഹി
ഇന്ന് രാത്രികത്തോട് കൂടി കയ്യും വാണെന്നാ പറഞ്ഞത്.
തന്നെ മാറ്റം എന്താണവോ ഞ്ഞ്.
ഇനി മാറ്റം ഇണ്ടാന്നാ വോ ഇന്നലെ പറഞ്ഞാണ് ഇന്നലെ രാത്രി കഴിയും പറഞ്ഞേന്ന്. പിന്നെ ഏതായാലും. ഇന്ന് ലാസ്റ്റ് ദിവസാണെന്ന് പറഞ്ഞിന്നു ഇനി അത് കഴിഞ്ഞ വേറെ ടാസ്ക് ആണന്ന് പറഞ്ഞിന്ന്.
ഉം അപ്പൊതിന്നൊക്കെ ശരിയായ മതിയേന്നു വേഗം.
അതെ അതെ ആ അതന്നെ റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടന്ന് ആയിട്ട് കഴിയും
ആ ശെരിയാവും
ഒക്കെ കൊറ അടങ്ങാറായിണ് എന്നല്ലാം നല്ല ബുദ്ധിമുട്ടിരുന്നു അതെ അതെ എല്ലോട അങ്ങനെ തന്നെ ഇതിന്റെ ഇഷ്യൂ നല്ലതോ ഉണ്ടായിന്ന് അപ്പൊ കൊറേ റിജറ്റ് ടാ യിരുന്നു
ഞാൻ പറഞ്ഞ രണ്ടെണ്ണം മൂന്നെണ്ണംട്ടറത് അങ്ങനെ കിക്ക ആ ആ ഫുഡ് കഴിച്ചു
ഏ
യാത് കഴിച്ചില്ലേ എന്തരുന്നു സ്പെഷ്യൽ
സ്പെഷ്യൽ ഇന്ന് മന്തി വെച്ചോ ഞാൻ എന്റെ വീട്ടിലാണ് അല്ല അല്ല ഞാൻ എന്റെ വീട്ടിലായിട്ട് അഹൊ ഇന അവക്ക് അതാണ്താ അവിട ആകുമ്പ ഇതൊന്നും ഇറങ്ങൂല അവിടവുമ്പ കു മ്പ നേരെ അമ്മായിമാക്ക് പണിയെടുക്കോ
ആ ഞ എടു
കാരണം കാരണം എന്താ വച്ചാല് ഞമ്മളെ ശീലക്കി കൊടുത്താല് പിന്നെ ഒര് അത് വക്കാന് നമ്മളെക്കാരം
ആ മ
അ ഇനി അമ്മക്ക് ആ അത അപ്പ അമ്മക്കൊരു റെസ്റ്റ് ചപ്പോ കിട്ടലുണ്ടാവല
ഉണ്ടാവൂലേ എന്നേ വന്നപ്പോ വീട്ടിക്ക് നമുക്ക് റെസ്റ്റണ് ഈ സംഭവം ഉണ്ടാവുമ്പോ ബാക്കിയുള്ള എന്തറി വേടത
അതെ ഇവിടെ ആവുമ്പോ പിന്നെ നമ്മക്ക് അത് മാത്രം ചെയ്താൽ മതിയല്ലോ
ആ
പുതിയത് ഉണ്ടാക്കുമ്പോ പുതിയത് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ ഉമ്മ അങ്ങനെ വന്നാലും പണിടുക്കാനൊന്നും അയക്കൂല
ഇല്ല ഇല്ല എല്ലട്ടു ങ്ങനെ തന്നെ അത്രവ ആ ഉ
ബുദ്ധിമുട്ടിക്കൂല അതുകൊണ്ട് പിന്നെ സുഖണ് ഞമ്മുക്ക് അടക്കളത്ത കാര്യം മാത്രം നോക്കിയാ മതി വീട്ടില് ഞാന് ഉമ്മ ഉപ്പ അനിയത്തി ഞങ്ങള് രണ്ട് മക്കളാണ് ഇല്ല കഴിഞ്ഞിട്ടില്ല ഓള് ചെറുതാണ് ഏഴ് ഏഴം ക്ലാസ്സിലാ
ആ ആ ചെറിയ കുട്ടിയാവും അല്ലെ
ചെറുതാണ് പഠിക്കയാണ് പിന്നെ ഇങ്ങ നിങ്ങളെ മരിഡ് അല്ലേ
ഓ രണ്ട് കുട്ടികളുണ്ടല്ലോ
ഏ ഇങ്ങയളാം പോയോ
രണ്ടും പോയി
ഏ അത് ശരി ആ ഇണ്ട് ഒരാളുണ്ട് മൂന്നര വയസ്സ് അംഗനവാടി പോണ്ട് ഉ അല്ലാം ഇതിൽ ഫോണംന്നു എയിരു ന്ന ഫോണ് കളിച്ചു ഉത്തർക്കണേ
അത് ഇല്ലോടത്തതന്നെ മോളെ ഞാനിപ്പോ നേരത്തെ വിളിച്ചരു ഇത്താത്താ അത്തന്നെയാണ് പറഞ്ഞത് ഫോണിന്റെ കാര്യം എ ന്റെ മുന്നേ വിളിച്ചെത്താത് തന്നെ പറഞ്ഞു ഫോണിന്റെ കാര്യം
കൊടുക്കലില്ല അങ്ങനെ ഫോണ് കളിക്കാനൊന്നും കൊടുക്കലില്ല ഫോണ് ഇങ്ങനെ എവിടുന്നെങ്കിലുംഒ ക്കെ കിട്ടുമ്പോഴേ ൻ കാണുള്ളൂ
ആ ആ
അപ്പൊ ഇപ്പോ അവ എന്താ പറയാ കുഞ്ഞാമാൻ്റേ മക്കളൊക്കെ ഇണ്ട് ഇവിടെ കുഞ്ഞാമ്മ ഓഹ്
ഇപ്പ വന്നപ്പോ എല്ലാരും വന്നിട്ടുണ്ടാവൂലേ
ആ അപ്പൊ എല്ലാരും കൂടി വന്നപ്പോ ഓര് കൂടെ ഇരുന്ന് കാണാണ്
ആ
അല്ലെങ്കിലും ഇന്റെക്കെന്ന് ഫോൺ കിട്ടൂല
ഏ ത്തതന്റെ അത്താത പറഞ്ഞ് ഇത്താത്താന്റെ മോള് പിന്നെ ഒന്നാം ക്ലാസ്സിന്ന് നിർത്തിയാതാടോ ഫോൺ കാണല് ഞാൻ പറഞ്ഞ് ആരും കണ്ണ്ട്ട ഒന്നാം ക്ലാസ്സിന്ന് ടീച്ചർമാര്ങ്ങനെ പറിയല്ലോ ഒരാഴ്ച്ച നിങ്ങൾ ഫോൺ കാണരുതന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവള ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ തീരെ ഫോൺ കാണൂല്ല എന്ന് എന്തെകിലും വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം കാണാലാതെ ഫോൺ തീരെ യൂസ് ചെയ്യലില്ലാന്ന്
ആഹ് ഓഹ് ഇതന്നല്ലേ വ വേണ്ടതും
ആ ഇന്നോട് ഇത്താത പറയണേ അമ്മളെല്ലാരും ഇപളങ്ങനെ നമ്മളെ പുകൈത്തും എന്റെ മോൻ ഫോണോന്നും കാണൂല്ല അത് ഭയങ്കര ഇഷ്ടാണ് അവക്ക് അപ്പൊ പിന്നെ അയ്മക്ക് തീരെ തിരീലാന്ന് പറയാണ് നമ്മള് കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ടെങ്കില് ആ
എല്ലാ മക്കളും ഫോൺമ്മതന്നെല്ലേ
എന്റെ മോനായി ഒരു വയസ്സ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ഫോൺ കാണല് ചെറ്ത് രണ്ട്
അടിറ്റയി കഴിഞ്ഞാല് പിന്നെ അവരെ അടുത്തുന്ന് ഫോൺ മാറ്റിവെക്കാൻ നമുക്ക് പ്രയാസായിരിക്കും
പ്രയാസാണ് ഭയങ്കര പ്രയാസാണ്
പിന്നെ ചിലതിനൊക്കെ ഇപ്പം നമ്മുക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാനും പറ്റൂല കുട്വാക്ക് കൊടുക്കാതിരിക്കാനും വയ്യ
അത് മസ്റ്റ് ആണ് ഇപ്പൊ ഫോണ് ഇല്ലാതെ നമ്മക്കാണെങ്കിലും ഫോണ് ഇല്ലാതെ മ മക്കകെന്തങ്കിലും പറഞ്ഞ് കൊടുക്കാൻ പറ്റോ അതുംല്ലാ
ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മക്ക് ഫോൺ നോക്കാതെ ഒന്നിനും വയ്യ ഇപ്പൊ കുട്ടിളെ ഓൺലൈന് ക്ലാസും കാര്യങ്ങളൊ
ആടോ അത് വരണ കാരനെ ആഹ് ക്ലാസ് കഴിഞ്ഞാലും ഈ മക്കള് ഫോൺ കാണത് ഞമ്മൾ അറിണില്ലല്ലോ നമ്മള്ത് ഓണാക്കി വെച്ച്കൊടുക്കും തിന്നങ്ങള് കണ്ടോ കേറിക്കോ ക്കെട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് നമ്മളെ പണിക്ക് പൊകും പക്ഷെ നമ്മള് വരുമ്പോ ഇബരേന്താട്ടും അത് ഓഫ് ആക്കിട്ട് ക്ലാസ്സ് റ്റ് കഴിറ്റീക്ണങ്കില് യൂറ്റൂബ് ഇരുന്ന് കാണും പിന്നെ നമ്മള് രണ്ടാമത്തെ പ്രവശ്യം പൊയ കുബൊള്ള യൂട്യൂബ് കാണുമ്പോൾ നമ്മൾപറയും അതേന്പ്പം പണി ഇത്ര നേരം ക്ലാസ്സ് ഇരുന്ന് കേട്ടിട്ട് ഇപ്പം ഓന്റെ പണി ഇതാണല്ലേ അപ്പഴല്ലേ നമ്മള് കാണാ അപ്പം ആരായാലും അങ്ങനെ തന്നെല്ലേ എന്നിട്ട്പ്പേ ചേരിയള് കി ചെറിയാൾ നിന്ന് കുറേച്ചേ മാറ്റി വക്കല് തുടങ്ങി ഫോണ് മറ്റേ ഓന് ഫുള് ഫോണേയിരുന്നു ഇപ്പ ആ ഇപ്പ രാവില എട്ടരക്ക് പോണ വരെ നീച്ചപാട് ഫുള് ഫോണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേത് അപ്പൊ ഞാനെന്ത്ട്ടി ഓഹ് കാക്കനീം പുച്ചനിം കാണിച്ച് ഫുഡ് കൊടുക്കും പിന്നെ ഇന്റെ പിന്നാലെ നടന്നാൽ ഇനിക്ക് പ്രശ് എന്തായാലും വേണ്ടില്ല ആ ഫോണുമ്മന്നങ്ങിട് വിട്ടോട്ടേച്ചിട്ടേയ്
ആ അതന്നെ ശെരിയാണ്.
അയലിമ്മേ തൂങ്ങി നടന്നാലും വേണ്ടില്ല നമ്മക്ക് ഈറ വന്നാലും വേണ്ടില്ലാ മക്കളെ ഫോൺവന്നിട്ട് പ്പം അങ്ങനെ കൊടുക്കൂല്ല പിന്നെ അരെലും ക കളിക്കാൻ ണ്ടെങ്കിൽ ആള് പിന്നെ ഇങ്ങനെ കളിക്കൂട്ടാ അപ്പൊ പിന്നെ ഫോണും വേണ്ട ആരും വേണ്ട ഭക്ഷണവും വേണ്ട കൊടുത്താ തിന്നാ നല്ലാതെ ഉം
ശരിയാണ് ഇപ്പൊ കുട്ടികള് അങ്ങനെ തന്നെ ഫോണ് ഇണ്ടങ്കിലല്ലേ ഭക്ഷണം കഴിക്കള്ളൂ
ആ ഫോണ്ഉണ്ടെങ്കില് വായേന്ന് ഇറങ്ങുന്നളു മൂത്താൾക്കും രണ്ടാമത്തെ ആൾക്കും ഒക്കെ ഇപ്പൊ ഞാനിപ്പം ശനിം ഞായറും ഓരോട് പറഞ്ഞു ഇജി ഫോൺ എടുത്ത് കാണല്ലേ മോനേ നമ്മള് ഒഴിവാക്കിയതാണ് ഫോണ് മെന്ന് ഫോണ് കാണിച്ച് കൊടുക്കല്ലേന്ന് പറയും അപ്പോ ഒന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന് റൂമിലൊക്കെ ലൈറ്റ് ഇടാതെ പോയിരുന്നു കാണും മൂത്താള് ഓനിങ്ങനെ എപ്പളും കാണാത്തല്ല. ഉം ഞാപറിം ഇജ് കുട്ടിക്ക് കാണി ല്ലേന്ന് പറയും ഇന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുമ്പോ ഫോണ് ഒളിപ്പിച്ചേചിട്ട് ഇങ്ങിട് പോരെന്ന് പറയും. മറ്റേ ഇബം പോയിട്ത്തൊണ്ടരും. ഇട്ടോടുക്കണംന്നില്ല ഒന്റൊരു കയ്യ് പിടിക്കണം. ഉം. അതുപിന്നെ ആം അപ്പൊ പിന്നെ ഞാനങ്ങനീങ്ങനീം പറഞ്ഞ്പറഞ്ഞ്പറഞ്ഞിങ്ങിട് ഒയിവാക്കിക്കുണു. രണ്ടുമൂന്നൂസായിപ്പോ ഫോണിമ്മന്ന് വിട്ട് നിക്ക്ണ്. ഇനി എന്താപാട് ഏതാപാടെന്നറീയില്ലാ
കുട്ടിയേളൊന്ന് മാറ്റി നിർത്തിയാല് പിന്നെ അവർക്ക് പ്രശ്നണ്ടാവൂല്ല.
ഇണ്ടാവൂല പക്ഷെ അത് ഞ ഞമ്മള് കൊട് ഞമ്മള് കൊടുക്കൂലടാ നമ്മള് കൊടുത്തില്ലെങ്കില് മറ്റുള്ളവര് കൊടു പ്പ്ല്ലേ ഇപ്പൊ അവന്റെ പ്പായാലും ആം ഇ അവരെ അവൻറ്റെപ്പ് ഇപ്പൊ അനക്കൊക്കെ വർക്കുകഴിഞ്ഞുവരുമ്പോ കൊറച്ചുറിലാക്സാവാൻ വേണ്ടീട്ട് ഫോണ് എന്തേലും ഇട്ടോടുത്തിട്ടവിടെയിരിത്തിട്ടുപോവും അപ്പ അതാണ് സീനാവണത്.
ഇപ്പാരെ ബാപ്പാരഞ്ഞേണ്വിടെ പ്രശ്നം വരണത്. ബാപ്പാരും ഇപ്പപ്പാരും ഇപ്പപ്പാരും ഇമ്മമ്മാരും.
അല്ലാ അങ്ങതന്നെയാണൊ അവരാ നമ്മുക്ക് ആ അവര് പാ അവര് പഠിച്ചമാതിരി പണ്ടത്തെമാതിരി കുട്ടികള് പഠിക്കണ്ടെങ്കി കൊഴപ്പല്ല. ഇത് ഫോണ് കണ്ടാല് ഗെയിംമായിട്ടും അ ഡിക്റ്റായിട്ട് നടന്നിട്ടെ മക്കക്കൊന്നിനും
ഇന്റെവിടെയൊക്കെ അങ്ങൻതന്നെ ഇവടെല്ലാ ഇവടെ ഏഹ് കെട്ടിച്ചോടത് തൊക്കെ അങ്ങത്തന്നെയാണെ ഓല് കാണുമ്പളാണ് ഇവരിരുന്ന് കാണുക അവിടെ ഇപ് ഇപ്പാപ്പ കാണും അതേപോലെ ഇമ്മാമ്മ കാണും ഇമ്മാമ്മയൊക്കെ ഫോണുമ്മേ നല്ലോണം കളിച്ചും അതേപോലെ ഇപ്പപ്പീ കൾച്ചും. ഓല് റിലാക്സിയ്യാൻ വേ ട്ടോല് പണി കയ്ഞ്ഞിങ്ങാട് റിലാക്സിയ്യാൻ വേ
ഞ്ഞൊന്നും ഇല്ലല്ലോച്ചിട്ട് ഓലയിമ്മെരിന്ന് കളിക്കും.
ആ അതാണെ. അതെ അതെ അപ്പൊ ഓലെ ഓലെ പറഞ്ഞിട്ട് കാര്യല്ല. ഞമ്മളെ മക്കക്ക് ശീലാണതന്നെ അങ്ങനെണ്. പിന്നെന്റെ വീട്ടില് വരുമ്പോ അങ്ങൻത്തെ പ്രശന ക്ക് വരണില്ലാട്ടോ എന്റെ ഉമ്മാന്റെ ഫോണ് ചെറുതാണേ
ആഹ്.
ചെറിയേ ഫോണാണ്. ഇവടെന്റെ അനിയത്തിണ്ടായതോണ്ട് വ ല്ലാതെ ഫോണങ്ങനെ ടച്ച് ഫോണിന്റെ ആക്കിട്ടില്ല.
ആ അപ്പൊ അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ
ക്ലാസ്സൊക്കെ അവർക്ക് നേരിട്ടാണ് ഡയറക്റ്റാണ്. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊന്നും ഉണ്ടാവലില്ല. ആ മറ്റേ സ്കൂളിലാണേ മറ്റേ ആ ഈ ഈ മദ്രസീം ഇസ്കൂളുംകൂടിയുള്ളെ അങ്ങൻത്തെയുണ്ടല്ലോ
ആ അങ്ങൻത്തന്നാണ് മോനും പഠിക്കണത് ന്റെ മൂത്താളതിലാ പഠി
ആ അപ്പൊങ്ങനാകുമ്പോ ഓൽക്ക് ഓൺലൈൻ ക്ലാസ്സ്‌ അങ്ങനൊന്നുല്ല.
ആ ആ
അപ്പൊ ഓൽക്ക് സുഖാണെ അപ്പൊ അതില് വാട്സപ്പും കാര്യങ്ങളൊന്നും ഇല്ല്യ ഓൽക്ക് കളിക്കാനും ഇല്ല്യ അപ്പൊ ഇവിടെ ആവുമ്പോ സുഗാണ് ന്റെ മോളും മോക്കും കൊയപ്പം ഇണ്ടാവൂല ഫോൺ ണ്ടാവൂല ആഹ് കളിക്കാൻ ആളുംണ്ട് ഫോണുല്ല ആ ഇവിടെ പിന്നെ ഇപ്പ ഇന്റെ ഇപ്പ അങ്ങനെ കാണിച്ചു കൊട് ക്കൂല്ല. ഇന്റെപ്പയിനെതിരാണ് അതോണ്ട് കാണിച്ചു കൊടുക്കൂല വല്ലാതെ.
അങ്ങൻത്തന്നെണ് വീട്ടിപോയാലും ട്ടോ. ഇബടാകു ഞമക്കൊന്നു പറയാനും പറ്റൂല്ലാ ഞമ്മളിങ്ങനെ മുട്ടിയൊരുമ്മി മുട്ടി മുട്ടി മുട്ടീട്ട് പോകുന്നല്ലാതെ
അവിടെയാവുമ്പോ പിന്നെ ഞമ്മക്ക് വല്ലാതെയൊന്നും പറയാൻപറ്റൂല.
ആ ആ പറഞ്ഞവർക്ക് പറ്റൂല്ലാ.
അതന്നെതന്നെ. അത്
ഇന്നാ ശരിട്ടാ.
ആ ആയിക്കോട്ടെ ഞമ്മളെ ടൈമായി പിന്നെ ഇനിയിങ്ങള് കൊറച്ചഴിഞ്ഞിട്ട് ആഹ് ആയിക്കോട്ടെ ഇങ്ങള് വിളിച്ചോക്കൊണ്ടു. ആ ആ ഓക്കെ. ങ്ങള് പറഞ്ഞാ മതി ആഹ് ഓക്കെ എന്നാല് ന്നാ ശരി